ഹലോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഇൻകേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് പറഞൊളു ആഹ്
ആഹ് എൻ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ?
അതെ സുഖാണ്
എന്തോ ആഹ് എനിക്കും സുഖമായിട്ടന്നെ ഇരിക്കുന്നു മ ആ മഴയൊക്കെ ഇണ്ടോ
ചെർതായിട്ട് വലുതാട്ടൊന്നും ഇല്ല
വലുതായിട്ടൊന്നും ഇല്ലേ ആഹ് ഇവിടെയാണെങ്കി നല്ല മഴയാരുന്നു എന്തോ
ആണോ ആണോ ഇവിടെ അത്ര പറയത്തക്ക മഴയൊന്നും ഇല്ല
ആഹ് ഹാഹ് ഇവിടെ ആണന്ന് ഭയങ്കര മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കൊതുക് ശല്യം
ആണോ ഇവിടെയും കൊതുകുണ്ട് പക്ഷെ പറയത്തത്ര കൊതുകൊന്നുമില്ല മഴയും കുറ ച്ചാ കൊതുകും കുറച്ചാ
ഉം ഞങ്ങടെ വീട്ടില് അ ആക്വറിയത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു അക്കൂറിയൻ ഫിഷ് ഉണ്ടായിരുന്നെ ഒരു ബ്ലാക്ക് മോളി അത് ചത്തുപോയി എന്ത് പറ്റിയതാണെന്ന് മാത്രം അറിയത്തില്ല
അയ്യോ
അതെ പിന്നെ ഞാൻ ആ അക്വർ അക്വറിയത്തിലെ വെള്ളം എല്ലാം മാറ്റി യിട്ട് കതിന്റെ കല്ലെല്ലാം കഴുകി അത് ഫുള്ളെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആഹ് വീണ്ടും ആ പുതിയ വെള്ളം ഒഴിച്ച് പുതീനെ രണ്ട് മീനുകളെ വാങ്ങിച്ചിട്ടു
ഉം ച്ചി ചെലെ ആൾക്കാര് പറയും നമ്മൾക്ക് എനിക്ക് അന്നി കുറിച്ച് ശരിക്കറിയത്തില്ല ഈ ഫിഷ് മൃഗങ്ങള് ഒക്കെ ചത്തു പോകുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടകുമ്പോൾ അങ്ങനെ സംവിക്കാൻ സാധ്യതയുൺ ണ്ടെന്ന് പറയുന്നു അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ?
ആഹ് ഞാനും കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്ക ക്കാൻ പോകുമ്പം നമ്മുടെ വീട്ടിലെ കറുത്ത ആഹ് മൃഗങ്ങൾ ഉണ്ടല്ലോ കറുത്ത നാൽക്കാലികളോ ഏഹ് നാൽക്കാലികളോ അതുപോലെ പക്ഷി മൃഗാദികള് ആഹ് ചത്തു പോകുന്ന് കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് അതില് എത്രമാത്രം സത്യംഉണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇതക്കെ ഓരോരുത്തരുടെ വിശ്വാസം
അത് എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നേ ആ മുത്തശ്ശിയ ഇങ്ങനെ പഴങ്കഥകളൊക്കെ പ്പ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് പറഞ്ഞു തന്നതായിട്ട് എൻറെ ഓർമ്മയിലുണ്ട് മുത്തശ്ശിയൊക്കെ ഇപ്പ മരിച്ചു പോയിട്ട് വർഷങ്ങളായി പക്ഷെ അന്ന് ഇതുപോലെ പറയുവായിരുന്നു വീട്ടില് പട്ടിയൊക്കെ വളർത്തുന്ന കാര്യൊക്കെ പറയുമ്പോ പട്ടി പൂച്ച ഇതൊക്കെ നമ്മുടെ വീടുകളിലുള്ളത് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യ ഏശുന്നത് മൃഗങ്ങളിലാണെന്നാ പറഞ്ഞത് അപ്പം വീട്ട ട്ടില് പട്ടിയൊക്കെ ഉള്ളപ്പോ ഞങ്ങൾക്ക് പട്ടിയൊന്നും ഇഷ്ടല്ലായിരുന്നു പട്ടിയും പൂച്ചയൊന്നും ഇഷ്ടല്ലായിരുന്നു എന്റെ അമ്മച്ചിക്കും അങ്ങനായിരുന്നു പട്ടിയും പൂച്ചയൊന്നും അധികം ഇഷ്ടല്ലായിരുന്നു അപ്പൊ അമ്മച്ചി ഇങ്ങനെ പറയും ഓഹ് വേണ്ട വേണ്ട കൊണ്ട കളയ എന്റെ അപ്പച്ചനന്ന് പറഞ്ഞൽ പട്ടിയും പൂച്ചയൊക്കെ എന്ന് പറഞാ ഭയങ്കര ഇഷ്ടവായിരുന്നു അപ്പൊ അങ്ങനെ ഇഷ്ടമായപ്പഴ് അമ്മച്ചി ഇങ്ങനെ പറയുമ്പഴ് അപ്പച്ചന്റെ അമ്മച്ചിയിരുന്നു മുത്തശ്ശി അപ്പൊ അപ്പച്ചന്റെ അമ്മച്ചി പറയുവായിരുന്നു അതിനെന്താ പട്ടിയും പൂച്ചയൊക്കെ ഉള്ളത് നിനക്ക് നല്ലതാണ് വീട്ടില് നല്ലത് ഉണ്ടാകത്തുള്ളൂ നിനക്കെന്തെങ്കിലും കഷ്ടകാലങ്ങൾ വരുമ്പോ അതെല്ലാം പോകുന്നത് മൃഗങ്ങൾ കൂടാണെന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞല് ഒരു കാര്യവുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന രണ്ടു രണ്ട് പട്ടിയും തനിയെ ചത്തു പോയി രാവിലെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്ന പട്ടി ട്ടിയാ രാവിലെ നോക്കിയപ്പോ തളർന്ന് അവിടെ കിടക്കുന്നു അതെന്തോ സംഭവമാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ഈ നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന് പറയുന്നു അതാ ചോദിച്ചത്
ആഹ് ഞങ്ങടെ വീട്ടിൽ എന്തായാലും ആഹ് വേറെ ഈ പ ട്ടിയും പൂച്ചയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ലവ് ബേർഡ്സിനെ വളർത്തിയിരുന്നേ അപ്പം അതുങ്ങള് ഏഹ് ചത്തുപോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് മീൻ വളർത്തലിലേക്ക് തിരിഞ്ഞത് അപ്പൊ ഈ മീൻ വളർത്തൽന്ന് പറഞ്ഞാല് നമ്മ ക്ക് വലിയ രീതിയിലൊന്നും ഇല്ല ആദ്യമേ ഞാനൊരു ഒരു ജോടി ബ്ലാക്ക് മോളിയാണ് കൊണ്ടിട്ടത് അത് പ്രസവിച്ചു അതുങ്ങക്ക് കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരി ക്കെ അതിലെ ഒരു ആ ആൺമത്സ്യം ചത്തുപോയി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏഹ് കുഞ്ഞുങ്ങള് കുറെ എണ്ണം ഉണ്ടായിരുന്നു അതില് കൊറെ എണ്ണം ചത്തിട്ട് അവസാനം മൂന്നെണ്ണമായി പിന്നെ ഈ തള്ള മത്സ്യവും പിന്നെ ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഉള്ളായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ തള്ള മത്സ്യം ചത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നതില് പുറകിനെ പുറകിനെ ഒരു ഓരോന്നോരോണ് പക്ഷെ ഈ ഒരെണ്ണം മാത്രമായിട്ട് കുറച്ച് നാള് ഒരുപാട് നാള് ഇങ്ങനെ ഒറ്റക്ക് കിടക്കായിരുന്നു. ഞങ്ങിങ്ങനെ പറയുന്നുണ്ടായിരുന്നോ അതിനൊരു ജോഡിയെ മേടിച്ചിടണം അത് കുറച്ചൂടായിട്ട് അണാണോ പെണ്ണാണോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എത്തി കഴിയുമ്പം നമുക്ക് പെ ഇതിനെ നമുക്ക് എന്താന്ന് വെച്ചാ ഇത് ചെയ്യണം ആ ഒരു ജോഡിയെ മേടിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുക കാരണം ഇത് കുഞ് ആയത് സമയത്ത് നമുക്ക് ഇത് അറിയത്തില്ലോ കുറച്ചൂന്ന് വലതകുമ്പോഴല്ലേ നമക്ക് അറിയാൻ പറ്റു ട്ടള്ളൂ ആണാണോ പെണ്ണാണോ അതനുസരിച്ച് ഒരു പേയറിനെ വാങ്ങി ച്ചിടാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആ് വാങ്ങിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫുഡ് കൊടുത്തു ഫുഡ് കൊടുത്തപ്പം ആ വന്ന് തലേ ദിവസം ഫുഡ് കൊടുത്ത് അവനത് കഴിച്ചിട്ട് കിടന്നതാ അവനാണോ അവളാണോ ആ ഫുഡ് കഴിച്ചിട്ട് ഹ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഫുഡ്ട്ടപ്പ കാണുന്നില്ല അപ്പൊ ഞാൻ കരുതി കല്ലിനെ ഇടക്കെ കാണും കയറിയിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് സൈഡിൽഎല്ലാം നോക്കിയപ്പോൾ ഇല്ല. പിന്നെ മെല്ലെ ഈ കല്ല് ഇങ്ങനെ മാറ്റി നോക്കിപ്പോൊഅതിങ്ങനെ ചത്തിട്ട് പൊങ്ങി വന്നു. അപ്പോഴാണ് അത് ചത്തതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ അത് എടുത്ത് കളഞ്ഞു ഇനി എന്തേലും ഹേ ഫുഡിന്റെ വേസ്റ്റ് ഇരുന്നത് കൊണ്ട് അതിനുവെല്ല വെള്ളത്തിലെന്തെങ്കിലു അഴുക്കായതാണോന്നൊന്നും അറിയാൻ പറ്റില്ല.
ചെല അക്വറി ഫിഷുകൾ എല്ലാ അക്വറി ഫിഷുകളു അല്ല ചെല അക്വറി ഫിഷുകൾക്ക് മാ ത്രല്ലേ ഈ ആ നമ്മുടെ വായുവിൽ നിന്ന് ഡയറക്ട് ഓക്സിജൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഈ മറ്റെ നമ്മുടെ ഈ നമ്മള് കാ ആറ്റിന്നൊക്കെ പിടിക്കുന്ന ഈ ആറ്റിലും അതായത് പുഴയിലും തോട്ടിലു ഒക്കെയുള്ള മത്സ്യങ്ങളുണ്ടല്ലോ അതിലും ഇത് പോലെ ഈ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ജീവിക്കുന്ന മൽ മത്സ്യങ്ങളുണ്ടല്ലോ അതുപോലെ ഈ അക്വറി വിഷികളെല്ലാം ഈ നമ്മക്ക് ഉള്ള ഈ ഗപ്പിയൊന്നല്ല എ നമ്മുടെ ഈ നോർമലിയുള്ള ചെറിയ ചെറിയ കൊർച്ച്
കള് നമ്മക്ക് എ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്ട് ഓക്സിജൻ എടുക്കാത്ത മത്സ്യങ്ങളാണല്ലോ അവയെല്ലാം ഈ നമ്മുടെ ആ നമ്മള് അന്ന് ആക്വറത്തിൽ ഇട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന അപ്പൊ ഈ വെള്ളത്തിന് ഒ ഓക്സിജന്റെ അളവ് കൊറയുമ്പഴോ ഈ ചൂട് കൂടുമ്പോൾ നമ്മക്കറിയാലോ ചൂട് കൂടുമ്പോ നമ്മുടെ എ വെള്ളം വെള്ളം അതായത് വെള്ളം ഇങ്ങനെ വേപ്ര്രയ്സ് ആവുമ്പോ അതിനകത്തൊന്ന് ഓക്സിജന്റെ അളവുകൾ നഷ്ടപ്പെടുവല്ലോ ഓക്സിജൻ നഷ്ടപ്പെടുമ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുന്ന സ വരുമ്പം ഈ എന്താ പറയാ ഈ മത്സ്യം ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് ചെലപ്പം മിക്കവാറും എല്ലാ നമ്മള് ഫുഡ് ഇട്ട് കൊടുക്കുമ്പഴും അതിന്റെ ഈ ഫുഡ് വേസ്റ്റും അതുപോലെ ഈ നമ്മടെ ഇതിന്റെ മത്സ്യത്തിന്റെ കഴിക്കുന്നന്റെ വേസ്റ്റ് ഇത് അപ്പി ഇടു എല്ലാം ഈ വെള്ള ണല്ലേ അപ്പൊ ഈ ഈ വെള്ളം ഇതിനകത്ത് കെടന്ന് അഴുക്കായിട്ട് ഈ വെള്ളത്തിൽ അമോണിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയോ ഉണ്ടായിട്ട് ഇത് ചത്തതാണോന്നും പറയാൻ പറ്റില്ല.
ഉം
എന്തായാലും രാവിലെ ആയപ്പഴത്തേക്കും ഇതിങ്ങനെ ആ ചത്ത് ചത് ത്തിങ്ങനെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളം എല്ലാം മാറ്റി നല്ലപോലെ കഴുകി പായലൊക്കെ പിടിച്ചാലും ഇതുപോലെ ഉണ്ടാകുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഈ മത്സ്യം നമ്മുടെ അക്വറിയത്തിനകത്ത് ഫിൽറ്റർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പ ഫിൽട്ടർ വെക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ഫിൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ നമ്മുടെ മത്സ്യങ്ങളൊക്കെ ചത്തു പോകുന്നത് കൊറയ്ക്കാൻ പറ്റുന്ന കാരണം ഇത് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഇരിക്കുവല്ലോ അതുകൊണ്ട് വെള്ളത്തിലെ അഴുക്ക് നഷ്ടപ്പെട്ടിട്ട് വെള്ളത്തിലെ അഴുക്ക് മാറിട്ട് നല്ലത് വരും ചെറിയ അക്വറിയം ആയതൊണ്ട് ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും അത് ചത്തു പിന്നനിപ്പം വേറെ രണ്ട് പ്ലാറ്റിയെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പ്ലാറ്റി അറിയാലോ ചുമന്ന മീനുകള നേരത്തെ നമ്മക്ക് ആ അ നമ്മക്ക് പിന്നെ നേരത്തെ ഇതുണ്ടായിരുന്നു ഫൈറ്റർ ഫിഷ് ഉണ്ടായിരുന്നു ഫൈറ്റർ ഫിഷ് ഒക്കെ ആണെങ്കില് നമ്മടെ ഇതുണ്ടല്ലോ ആഹ ഡയറക്ട് ഓക്സിജൻ വലിച്ചെടുക്കുന്നതായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൽ എന്തെങ്കിലും അ അഴുക്കുകൾ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാലും വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞു എന്നാലും ഇത് കൊറച്ച അധികം നാള് നമ്മുടെ ഫൈറ്റർ ഫിഷിനെ ബെറ്റന്ന് പറയും ബെറ്റ ഫിഷിന ജീവിക്കാൻ പറ്റുംന്നാ പറയുന്ന കാരണം ഇത് അന്തരീക്ഷത്തിൽ നടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നെടുക്കുന്ന ഇതാണ് നമ്മുടെ ഈ വരാലൊക്കെ ഇല്ലേ വരാലൊക്കെന്ന് പറഞ്ഞാല് അന്തരീക്ഷതിനെ ഒക്കെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്ട് വായു വലിച്ചെടുക്കാൻ പറ്റുന്നതിനൊക്കെ ആഹ് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കൊറച്ചു നേരം കുറച്ച് നാള് നമ്മള് കുറച്ച് നാളല്ല കൊറച്ചു നേരം കുറച്ച് സമയം നമുക്ക് പുറത്തിട്ടന്ന് പറഞ്ഞാലും പെട്ടെന്ന് ചാവ ത്തില്ല അല്ലാതെ ഈ വെള്ളത്തിൽ നിന്ന് മാത്രം ഏഹ് നമ്മുടെ ഉം ഓക്സിജൻ വലിച്ചെടുക്കുന്ന മത്സ്യങ്ങളാണെങ്കില് പെട്ടെന്ന് ചത്തു ചത്തു പോകും വെള്ളത്തിൽ നിന്ന് പുറത്ത് എടുത്തിടുന്നഉടനെ അത്ങ്ങള്പെട്ടന്ന് ചത്തു പോവും മനസ്സിലായ ഇപ്പൊ ഈ നമ്മുടെ ഗോൾഡ് ഫിഷ് ഉണ്ടല്ലോ നമ്മള എല്ലാരുടെയും മിക്കവാറും എല്ലാരും അക്വേറിയം മേടിക്കുമ്പോ ആദ്യമേ നമ്മള് ആദ്യമേ നമ്മളാണെങ്കില് ആഹ് എല്ലാരും മേടിച്ചിടാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് ഈ ഗോൾഡ് ഫിഷ് അല്ലേ ഈ ഗോൾഡ് ഫിഷിന് പക്ഷെ ഫിൽ റ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഫിഷിനെ വളർത്താൻ പറ്റത്തില്ല കാരണം ഇത് പെട്ടെന്ന് ചത്തു അതുപോലെ ഇതൊരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു മത്സ്യവും ഗോൾഡ് ഫിഷ് പിന്നെ ഈ ഗോൾഡ് ഫിഷിനെ വളർത്തുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇത് ഉണ്ടെന്ന് ആണ് പറയുന്ന ഒരു ആള് എന്തായിരുന്നു പറയാ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ആഹ് വാസ്തു എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ചൈനീസിന്റെ ഒരു ഒരു വാസ്തുവുണ്ട് ചൈനീസ് വേരുടെ ഒരു അതന്താ വെച്ചാല് ഈ ഗോൾഡ് ഫിഷിനെ നമ്മള് ഒറ്റസംഖ്യയായിട്ടാ വളർത്തുക ഇപ്പം ലൈക്ക് രണ്ടെണ്ണം നമ്മള് പെയർന്ന് പറയുമ്പോ രണ്ടെണ്ണം അല്ലേ മേടിക്ക പക്ഷെ ഗോൾഡ് ഫിഷിനെ നമ്മള് മേടിക്കുന്ന മൂന്നെണ്ണായിട്ട് മേടിക്കണം ഒന്നെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കി അഞ്ചെണ്ണം അല്ലെങ്കി ഏഴെണ്ണം അല്ലെങ്കി ഒമ്പതെണ്ണം ആ. അളവിലാണ് നമ്മള് ഈ ഗോൾഡ് ഫിഷിനെ വളർത്തേണ്ട എന്ന് പറ അത് പക്ഷെ ചൈനീസ് ശാസ്ത്രമാണെന്ന് പക്ഷെ ഈ ചൈനീസ് ശാസ്ത്രത്തിന് പിന്നിൽ ഒരു കാരണവുണ്ട് ഈ വാസ്തു വന്ന താ പറയാ നമുക്കു അത് ഇങ്ങനെ വ ഒറ്റസംഖ്യ കൊണ്ടുവരുമ്പോ നമുക്ക് പ പാന്ത് നമുക്ക് സൗഭാഗ്യങ്ങള് കൊണ്ടുവരും ലക്കാണ് എന്നൊക്കെ പറയും പക്ഷെ ശരിക്കും സംഭവം എന്താന്നറിയാമോ ഈ നമ്മുടെ ഈ എന്താ ഗോൾഡ് ഫിഷിന് പ്രചനനം നടത്തണോന്നുണ്ടെങ്കി അതായത് ഇതിന് ബ്രീഡ് ആവണം എന്നുണ്ടെങ്കില് ഒരു മെയിലിന് രണ്ട് ഫീമെയില് അങ്ങനെയോ അതോ ഒരൂസ് ഫീമെൽന് രണ്ട് മെയിലോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് കണക്കൊണ്ട് ആ കണക്കൊണ്ടെങ്കി മാത്രമേ ഇത് എന്തുണ്ടാവുള്ളു ബ്രീഡ് ആവത്തൊള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ശാസ്ത്രം ഇതിന് പിന്നിലായിട്ട് വെക്കുന്നത് ഇപ്പം രണ്ടെണ്ണം മാത്രം ഇട്ടാൽ ഇതിന് ഏ പിന്നെ ഇത് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല പക്ഷെ മൂന്നെണത്തിന് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും അതുകൊ മനസ്സിലായോ? ഹലോ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ അതുപോലെ ഈ ക്ലൗൺ ഫിഷ് ഇല്ലേ ക്ലൗൺ ഫിഷ് നമ്മുടെ കാട് നമ്മളീം പണ്ട് നമ്മുടെ ഈ ഒരു ഒരു സിനിമ ഒണ്ടാരുന്നു ക്ലൗൺ ഫിഷിനെ വെച്ചിട്ട് അയിന്റെ പേര് ഞാൻ മറന്നുവേ അതായത് ഇങ്ങനെ ഈ ഏ ഒരു ഓറഞ്ച് കളറിലിങ്ങനെ വൈറ്റ് കളറില് സീബ്ര ഫ്രിഷ് സീബ്ര ലൈൻ പോലെയുള്ള ഒരു ഫിഷ് ഉണ്ട് അതുങ്ങള് ഈ നമ്മുടെ പവിഴപ്പുറ്റിനാത്താ താമസിക്കുന്നെ അതുങ്ങള് ഒരുപാട് ഏ ഫീമെയിലുകളുടെ ഒരു കൂ ട്ടാ അല്ല ഒരുപാട് മെയിലുകളുടെ ഒരു കൂട്ടാണെന്നുണ്ടെങ്കില് അതിലെ ഒരു മത്സ്യത്തിന് ഫീമേലായിട്ട് വർഷങ്ങളോളിങ്ങൻ താമസി ക്യാണെന്ന് വെച്ചോ അപ്പ അയിന്റെ കൂട്ടത്തില് ഫീമെയ്‌ലില്ലെന്നുണ്ടെങ്കില് എന്താ സംഭവിക്കാന്ന് വെച്ച ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ട് പെണ്ണായിട്ട് മാറാനുള്ളൊരു കഴിവ് ഒണ്ടെന്നാണ് പറയുന്നത്. അപ്പ ഇതൊക്കെ എന്റെ ഒരു ചെറിയ അറിവായിതിലെത്ര മാത്രം സത്യോണ്ടോന്നൊന്നും നമുക്കറിയത്തില്ല അപ്പൊ ശരിയെന്നാ ഞാന് നാളെ വിളിക്കാട്ടോ
ഓക്കേ
ആ ഓക്കെ ശരി